ഹലോ
കേൾക്കണണ്ടാ
ആഹ കേൾക്കുന്നുണ്ട് ഇവിടെ കൊറച്ച് റേഞ്ചിന് പ്രശ്നം ഉണ്ട് അതാലാല
ആ
ആഹ് ഞാൻ പറയുന്നകേക്കാവൂ
ആ എനിക്ക് കേൾക്കണ്ട്
ആഹ എന്തടുക്കുവാ
ഞാനിവിടെ അങ്ങനെ ഒരു സ്ഥലം വരെ വന്നിരിക്ക്യ
ആണോ ആഹാഹ മഴയൊക്ക ഉണ്ടോ അങ്ങോട്ട്
ഇടെ വയനാട് അടുത്ത് നോളജ് സിറ്റി ഇവിടെ മഴ പെയ്തു
ഓഹോഹോ
മഴ ഇങ്ങനെ പെയ്യന് നിക്കണ് പെയ്യന് നിക്കണ് എന്നുള്ളരിത്തിലാണ്
ഓഹ് ഓഹ് ആഹ് ഇവിടെ ആഹ് ഇവിടെ അത്യാവശ്യം നല്ലോണ്ണം മഴയുണ്ട്
ഭക്ഷണം ഒക്കെ കഴിച്ചോ
ആഹ് കഴിച്ചില്ല കഴിക്കണം ഇന്നലെ തൊട്ട് ഇവിടെ മഴ പെയ്യാൻ തുടങ്ങിയേ ഉം മിനിഞ്ഞന്നൊന്നും മഴയില്ലായിരുന്നു, ഇന്നലെയും ഇന്നുയൊക്കെയായിട്ട് അത്യാവശ്യം നല്ലവണ്ണം മഴ പെയ്യാൻ തുടങ്ങ ങ്ങിട്ടുണ്ട് ഉം ആഹ് കാപ്പി കുടിച്ചോ
ഓഹ് കാപ്പി കുടിച്
ആഹ് ഉം പിന്നെ എന്തണ്ടോ വിശേഷം വേറെ ആഹ്
നല്ല വിശേഷം
ആഹ് മാരിടാണോ അല്ലല്ല ആഹ് ആഹ് ഓക്കേ ഓക്കേ അപ്പൊ പിന്നെ പിള്ളേരുടെ ഒന്നും കാര്യം ചോദിച്ചിട്ട് കാര്യ ഇല്ലല്ലോ അല്ലെ ഉം ഉം ഞാൻ മാരീഡാ എനിക്കൊരു ഒരു മോളുണ്ട് അവൾ എൽ കെ ജിയിലാ പഠിക്കുന്നത് അപ്പോ അവള സ്കൂളിക്ക് അവിടെ ബസ് കയറ്റാ കൊണ്ട് വിട്ടിട്ട് വ ന്നതേയുള്ളായിരുന്നു ഉം പിന്നെ ഉം കാപ്പിയൊക്കെ കുടിച്ചോ രാവിലെ കാപ്പി ആഹ് ആഹ് ചുമ്മാ പോയതാണോ അതോ എന്തേലും ജോലിക്ക് പോകുന്നതാണോ?
ഏഹ് ഒന്നൂടെ ഇല്ല ഇല്ല ജോലിക്കൊന്നും പോനൊന്നില്ല നിങ്ങളവിടെ എങ്ങനാ എവിടെ സ്ഥലം
ആഹ് സ്ഥലം പറയാൻ പറ്റില്ലല്ലോ ഉം പിന്നെ ഏഹ് വേറെ വീട്ടില ആരൊക്കെ ഉണ്ട്
വീട്ടില് വീട്ടില് കോർച്ചാൾ
ആണോ
ആഹ് ആഹ് രണ്ട് സഹോദരങ്ങളാ ആഹ് ഇണ്ട് രണ്ട് ആംഗളമാരാ
ഓഹ് ആഹ് മൂത്തവരാണോ അതോ ഇളയതാണോ
അല്ല ഒരാൾ മൂത്തത് ഒരാള് എളയത്
ഉം അവര പഠിക്കോ ജോലി ചെയ്യൊക്കെ ആണോ
ഇല്ല എല്ലാവരും പഠിക്കാച്ചറിയല്ല
ചെറുതാണോ ആഹ് ഓക്കേ ഓക്കെ ആഹ് ഞാന വർക്ക്‌ ചെയ്യുന്നുണ്ട് വർക്ക്‌ ഫ്രം ഹോം ഉണ്ട് പിന്നെ ഫിനാൻസ്ഡ് ആണ് ഇന്നിപ്പം കുറച്ച് ഫ്രീ ആയപ്പോഴത്തേക്കും ഇങ്ങനെ വിളിച്ചതാ
ആഹ് അതെ.
ഉം പിന്നെ വേ
വടെ നല്ലൊരു മൂടി കാലാവസ്ഥ
ആ അതെ അതെ ഇവടെ അതെ മൂടലുണ്ട് ഈ മഴ ഒര്മാതിരി പെയ്ത് മാറി കഴിയ്മ്പഴത്തേക്കുവേ ഭയങ്കര മഞ്ഞങ്ങോട്ട് കേറും ആ അത് കഴിയ്മ്പോ പിന്നെ അവ്ടെന്നാ പ്രധാനമായിട്ട്
കൃഷിം ഇവ്ടെ വാഴ കൊറേ കാൺണ് ണ്ട് കൊറേ പൂക്കള്ണ്ട്
അതൊക്കെയാള്ളെ ആ നമ്മ്ടെ ഇങ്ങോട്ടേ കൃഷിയല്ലെ ആ നമ്മ്ടെ ഇങ്ങോട്ട് ഏ ഏലവും കാപ്പി കുര്മുളകൊക്കെയാ
ഏലം കാപ്പി കുരുമൊളക് ആ
ആ കണ്ടിട്ടുണ്ടോ അതൊക്കെ?
ഓ ഇഷ്ടം പോലെ അമ്മള് ഗൂഡല്ലൂരൊക്കെ പോയ്ട്ട് ഗുഡല്ലൂരൊക്കെ കുര്മൊളക് ഇഷ്ടം പോലാ
ആ ആ ആ
ആ വ്ടെക്കെ പിന്നെ ഈ ഭാഗൊക്കെ റബ്ബറാ റബ്ബർ തോട്ടം
ആ റബ്ബർന്റേതാല്ലേ ഉം
പ്പൊ അന്നോട്ത്ത് തേയിലാ
വ്ടെ പിന്നെ അങ്ങനെ തേയിലെയും റബ്ബറൊക്കെ കൊറവാ അങ്ങനത്തെ സാനം ഇല്ല ശരിക്കും പറഞ്ഞ രണ്ടും ഇല്ല ഇവ്ടെ കൂട്തല് ഏല ഇങ്ങനത്തെ സാധനങ്ങളൊ ക്ക അപ്പ പിന്നെ അതൊക്കെയാണ് ആ കൂട്തലായിട്ടും ഉള്ളത് ആ നിങ്ങളൊക്കെ അപ്പൊ ആ സ്കൂട്ടി ഓടിക്കും
സ്കൂട്ടി ഓടിക്കൂല്ലേ ആ എനിക്ക് പിന്നെ അതൊന്നും അറീലാ
ഹ ഹാ ഉം ആള് കൊറച്ച് ചെർതാന്ന് തോന്ന്ന്നു എത്ര ഏജ്ണ്ട്
പറയാൻ പറ്റോ
സാധാ റീ ആ കൊഴപ്പില്ലായ്രിക്കും ഇയറ് പറയാലോ ഞാൻ ഇന്നലേല് ഇയറൊക്കെ പറഞ്ഞായ്ര്
റ്റൂ തൗസന്റെയ്റ്റ്
ആ ഓക്കെ ഓക്കെ ആ അത്രേ ഒള്ളൂല്ലേ ഉം റ്റൂ തൗസനാ
ആ അപ്പ പറയ്ണേ കൊയ്പ്പല്ല ആ റ്റൂ കേ ആ
പിന്നെ വേറെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിന്റെ കൂടെ വന്നാണോ?
അല്ലല്ല വീട്ടാരെ കൂടെ വന്നാ
വീട്ട്കാറെ കൂടെ വന്നാ ആ ഓക്കേ ഓക്കേ പിന്നെ ക്ലാസാെന്നും ഇല്ലായ്ര്ന്നോ പോണ്ടായ്ര്ന്നോ?
ഇല്ല്യല്ല ക്ലാസ്സ്ല്ല സ്കൂൾ പഠനം കയ്ഞ്ഞതാ
സ്കൂൾ പഠനം കയ്ഞ്ഞു ഓ
ആ ക്ലാസ്സാെന്നുംല്ല ഫ്രീ ആയിട്ടിരിക്കാ
ഓ ക്കേ പിന്നെ ഇപ്പൊന്നും പഠിക്കാൻ പോന്നില്ലാ?
ഇല്ലല്ല്യ
ഉം മാരേജെക്കെ അപ്പൊ നോ ആണോ
ആ അതൊന്നും നോക്ക്ണില്ല
ഉം ഊം
ഉം
അതെന്താ നിങ്ങ പഠിക്കാൻ പോക്ന്നില്ലെ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ നിങ്ങളെ മാരേജ് അല്ലേ
ആണ് പഷേ അങ്ങനെല്ല വെർതെങ്ങനെ വീട്ട്ല്ങ്ങനെ സുഖിച്ചിരിക്ക്യാ
ഓ ക്ലാസ്സ് കഴിഞ്ഞേ ഒള്ളു അല്ലേ പ്ലസ് ടു ആണോ, തോ ഓ ആ ഹാ ഓക്കേ ഓക്കേ അട്ത്തന്നെ ആയിര്ന്നോ പഠിച്ചേ അതോ ലോങ്ങാണോ
അല്ല അടുത്തന്നെ, പഠിച്ചെ
നല്ലേ, ഉം ഉം ഉം ഉം ഫ്രണ്ട്സ്സ് ഒക്കെ അപ്പൊ വേറെന്നാ, ഫ്രണ്ട്സൊക്കെ ഉണ്ടോ ഒത്തിരീ?
ഓ, ഇഷ്ടം പോലെ
ആ, അവരൊക്കെ ഇപ്പ അടുത്താണോ താമസിക്കുന്നേ, അതോ ലോങ്ങാണോ?
ഓര ഓരോരുത്തര് ഇങ്ങനെ ക്ലസ്സൊക്കെ കഴിഞ്ഞാല്, അവടെ പോവും ഇവടെ പോവും അന്നെ കൊറെ ദൂരൊക്കെ ആണല്ലോ. ഏഹ് മംഗലാപുരം, പാല, അവിടെ ഇവിടെ അങ്ങനെ ഇങ്ങക്ക് ഏറ്റവും കൂടുതല് ഇഷ് എന്ത് തിന്നാനാ?
എനിക്ക് അങ്ങനെയൊക്കെ, മന്തി വയങ്കര ഇഷ്ടവാണ്. പിന്നെ, പൊതുവെ ഞങ്ങടെ ഇവിടൊന്നും അങ്ങനെ ഒണ്ടാക്കാറില്ല, പൊറത്ത് കടേന്ന് മേടിക്കാറുള്ളു മന്തി, ബി ബിരിയാണി പിൻ, ആ ഇവിടൊക്കെ ഉണ്ടാക്കല് കൊറവാ ഉൺ ഉണ്ടാക്കും, മി മറ്റേ കപ്പ ബിരിയാണില്ലേ ഇഷേടെ
കപ്പ് ബിരിയാണി ആഹ്
എല്ല് അതെ എല്ലി കപ്പേ സംഭവം അതാ ഇവെടെയൊക്കെ കൂടുതല് ഉണ്ടാക്കുൻ പിന്നെ ബി ബിരിയാണി അതുപോലത്തെ ഏതോ എന്തേലൊക്കെ ആഘോഷങ്ങളൊക്കെ വരുമ്പഴോ അല്ലേ കല്യാണ അ ഇവടെ ഞങ്ങൾ കൊറച്ചങ്ങനെ അത്ര അങ്ങനെ ഉണ്ടാക്കലില്ല.
ഇല്ലലേ ആഹ്
അന്നേരം പിന്നെ മന്തി പിന്നെ പൊതുവേ മേടിക്കും ആതെന്നെ നിങ്ങടെ ഏഹ് ആൾ ആക്കാരെല്ലാം ഇത് സംഭവങ്ങളെല്ലാം പാചകം പയങ്കര ഇതാണല്ലോ. നമക്ക് നമ്മൾ അങ്ങനെ അത്ര അത് കൂട്ടുണ്ടാക്കില്ല സദ്യൊക്കെയാണ് കൂടുതലും പിന്നെ ഏഹ് സദ്യാന്ന് പറഞ്ഞാ അങ്ങനെയല്ലട്ടോ എന്തേലൊക്കെ ആഘോഷങ്ങൾക്ക് സദ്യൊക്കെയാണ്, പിന്നെ ഈ ക്രിസ്തുമസ്, അങ്ങൻത്തെയൊക്കെ ഇതാമ്പഴേ ഉള്ളൂ നോൺ വെജ് സാനങ്ങള്, അല്ലാതെ എല്ലാ ഊസം ഉണ്ട്, പഷെ സ്പെഷ്യലായിട്ടൊന്നും, ഞാാനിതുവരെ ബിരിയാണിയൊന്ന് വെച്ചിട്ട് കൂടിയില്ല, യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യണൊന്നൊക്കെ ഓർക്കും, പി പിന്നെ മടിയാവും, പിന്നെ കടെന്ന് പോം പൊറത്ത് പോവുമ്പോ കഴിക്കും. ല്ലെ കുഞ്ഞി എന്റെ മോക്ക് അവക്ക് ബിരിയാണി മന്തിയൊക്കെ പയങ്കര ഇഷ്ടാ അഹ് അഹ് മറ്റേ റൈസ് ഭയങ്കര ഇഷ്ട്ടവാ ചിക്കനോ ബീഫോ അങ്ങനെ വേണൊന്നില്ല, റൈസ് ഭയങ്കര ഇഷ്ടവാ, അപ്പൊ പിന്നെ അവള് അല്ല ആം അത് കഴിച്ചോളും പിന്നെ ഞങ്ങള് പൊറ ത്ത്ന്ന് വേടിക്കും
പൊർത്ത്ന്ന് വേടിക്കും ഉം അമ്മള്
ആണോ ആഹ് ഹാ ഹാ ഹാ ആ അല്ലേലും നിങ്ങളൊക്കെ ഏഹ് നോയ് എന്തോ എന്ത് നൊയമ്പൊക്കെ ല്ലായിരുന്നൊ, എങ്ങനെ ഇണ്ടായിരുന്നു?
ആഹ് ആഹ് ആഹ് ആവ് ആഹ് അങ്ങനേ ല്ലേ. നിങ്ങൾക്കെന്നാ ഏറ്റും ഇഷ്ടം കഴിക്കാനൊക്കെ?
എനിക്കീ ബിരിയാണി ഇഷ്ടാണ് പിന്നെ അതേപോലെ അഹ് വെജും കഴിക്കും, സദ്യൊക്കെ ഭയങ്കര ഇസ്ട്ടാണ് ഇങ്ങനെ കൊറെേ കൂട്ടുള്ള
ആഹ് കൊറെേ കറികളൊക്കെ ഉള്ളതല്ലേ, പഷെ ഇൻക്ക് പൊതുവേ എപ്പഴും കഴിക്കുന്നോണ്ടായിരിക്കുവേ അത് അത്ര അങ്ങോട്ട് വല്യ ഇഷ് പൊതുവേ ഉം എപ്പഴും അഹ് അങ്ങനല്ലെടാ കണ്ടിന്യൂസല്ല ഈ കല്യാണങ്ങള് ഏഹ് ഹിന്ദൂ പരമായിട്ടുള്ള ഇതിന് പിന്നെ അല്ലാണ്ട് ഒരു ഓണം വിഷു അങ്ങനൊക്കെ വന്നാ എല്ലാം സദ്യയല്ലേ.
ആ അമ്മള് സദ്യ കഴിക്കണെങ്കി അമ്മളവടൊന്നും ഇങ്ങട്ട് വരില്യ അപ്പമ്മള് സദ്യായിക്കണെങ്കി ഹോട്ടല്ലന്നെ പോണം നല്ല വെജിറ്റേറിയൻ ഹോട്ടല്ല് പോയിട്ട്
കഴിക്യ ആ ഓ ഓ അങ്ങോടപ്പങ്ങനെ ഒരു ആ അങ്ങനെ ആൾക്കാരേ ഇല്ല
ഇല്ല തീരല്ല
ഓ അതാണ് പ്രശ്നം
ഉം അപ്പം അങ്ങനെ പോയിട്ട് കഴിക്കും നല്ല രസാ സദ്യൻ്റെ കൊറേ കൂട്ട്കറിം പിന്നെ മന്തി ഇഷ്ടാ മന്തിൻ്റെ ഷോപ്പാ പറ്റെകൂട്തല്
ആഹ് അതെന്നെ പൊറത്ത് ഇപ്പൊ ഞ നമ്മുടെ അതന്നെ നമ്മടെ ഇവിടൊക്കെ അങ്ങൻ ത്തെ സ്പോട്ട് കൊറവാ ഏ അതോണ്ട് അതിനപ്പ റേറ്റ് കൂടുതലായിരിക്കും വേറെ സ്ഥലത്തൊക്കെ ചവറ് പോലെ ഉള്ളോണ്ട് അത്ര റേറ്റ് കാണത്ത്
ആ അത് ശെരി ഇല്ലാത്ത സ്ഥലത്താമ്പോ റൈറ്റ് ഓല് നല്ലോവണം
ഇവിടെ നമ്മുടെ അടുത്ത് തന്നെ മന്തി ഇത് വരുന്ന ഒന്ന് രണ്ട് കടെയൊള്ളേ ബാക്കി എല്ലാം സാധാ ഹോട്ടലാ അവിടെ ബിരിയാണി ചോറ് അതൊക്കെയുള്ളു മന്തി കൊറവാ ഉം മെയിനായിട്ട് ഒരു മന്തി സ്പോട്ട് ഒള്ളു ശെരി ക്കിനും പർഞ്ഞാ മന്തി ആയിട്ടുള്ള ഇത്. അവിടെ വേറെ ബിരിയാണി അങ്ങനൊന്നുല്ല മന്തി മാത്ര ആയിട്ടുള്ളേ പിന്നെ നമ്മുടെ എൻ്റെ ഹസ് ബന്റെ ഒരു ഫ്രണ്ട് ഇപ്പം കട തൊടങ്ങുന്നുണ്ട് പുള്ളി അപ്പം മറ്റേ ഷവായ അതൊക്കെ അതൊന്നും ഇവിടെ ഇല്ലടോ കൊർച്ചങ്ങ് പോകണം അതേ മേടി ആ അത ക്കേയിട്ട് വെറൈറ്റി ഫുഡ് നോക്കി സെറ്റ് ചെയ്യാനായിട്ട് തൊടങ്ങുന്ന് ഐനായ്ട്ട് ഇരിക്കുവ ഇപ്പം ഉം പൂക്കളെ അത്യാവശ്യം ഇഷ്ട പക്ഷെ ഇവിടെ നട നട്ടാലും ഒരു പൂവുണ്ടായ അപ്പ എന്റെ കൊച്ചു പറച്ച്കളയും അതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കര ടാസ്കാണ് റോസാ ചെടിയൊക്കെ ഉണ്ട് അതിന്റൊക്കെ ആണെങ്കി അതിനെ കൊന്ന് നിർത്തിയേക്കുവ ഒന്ന് മൊ ട്ടുണ്ടായി വരുമ്പോഴേ അതിനെ പറച്ച് എടുക്കും എന്നിട്ട് അതുകൊണ്ട് അത് ഇല്ല സാനം അതുകൊണ്ട് ചെടിയൊക്കെ നടല് കൊറവാ ഉള്ളതൊക്കെങ്ങനെ പിച്ച് കളയുമ്പഴേ നമുക്ക് പിന്നെ ഇതല്ലേ
ആ ഇൻക്ക് മുല്ലപ്പൂ നല്ല ഇഷ്ടാ
ആഹ് മു ആ മുല്ലയൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉള്ളതാ പിന്നെ ചെ ആ അവിടെണ്ടോ മുല്ല
ഇവിടെ ഇല്യ പക്ഷേ എനിക്ക് ആ മണങ്ങോട്ട് പാളയത്തൊക്കെ നല്ല മണ
ആഹ് ഓ അങ്ങനെ ആ ഇവിടൊക്കെ വീടുകളില് ക്കെണ്ട് മിക്ക എടുത്തുവേ അപ്പൊ നമ്മള് ഇങ്ങനെ പർച്ച് കോർക്കേ എനിക്ക് സത്യപർഞ്ഞാ മുല്ലപ്പൂ ഇഷ് പറ്റുല്ല ഞാൻ വെക്കാറുമില്ല അങ്ങനെ പണ്ടൊക്കെ വെക്കാറുല്ലങ്ങനെ പണ്ടൊക്കെ വെക്കുവായിരുന്നു പിന്നെങ്ങനെകല്യാണം പോയാ പോലും വെക്കാറില്ല ഇഷ്ടവാണ് വേറെ ആ ൾക്കാര് വെച്ച് കാണുന്നെ ഇഷ്ടനി
ആ ഇൻക്കും ചെടികളോടൊന്നും അത്ര ഇഷ്ട്ടല്ല ആരെങ്കിലും വെച്ചാല് ങ്ങനെ എൻ്റെ വീട്ടില് ആങ്ങള മൂത്താങ്ങ ഇക്ക് വല്യ ഇൻട്രസ്റ്റ് ആ പക്ഷെ അതിനോടൊരു താല്പര്യല്ല ഇള്ള ആളല്ല
ആ
ബാക്കിയുള്ളോര് മെനക്കെട്ടിട്ട് ചെയ്താല് നമ്മള് നോക്കി ആസ്വദിക്കും അതാണ് അത്രേ ഒള്ളൂ അല്ലാണ്ട് നമ്മളായിട്ട് ഐന്
പക്ഷെ ഇങ്ങനെ ആരുടെലൊക്കെ വീട്ടിലെ ചെടി കാണുമ്പോ നമുക്കും വെക്ക ആ ഒരു അങ്ങനെ തോന്നുവേ പക്ഷെ വെക്കത്തില്ല ഉം ഒരു മടിയായിരിക്കും പക്ഷെ കാണാൻ ഈ വല്യ വല്യ വീ ട്കളിലൂടെ ചെലർക്ക് ചെടി ഭയങ്കര ക്രൈസ്സല്ലേ അപ്പോ അപ്പോര്ങ്ങനെ ഇഷ്ടപോലെ പൈസ കൊട് ത്ത്ങ്ങനെ മേടിച്ചു വെക്കും. ഞങ്ങടെ വീടിന്റെ മേള്ത്തെ വീട്ടിലാണെ ഇതുപോലെ ചെടിയ്ണ്ടേ എന്റെ പൊന്നെ എന്റെ കൊച്ചിന് അ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവള് അത്ന്നൊക്കെ പറിക്കട്ടെ പറിക്കട്ടെ ന്ന് പറഞ്ഞോണ്ടിരിക്കും ഞാൻ പിന്നെ വഴക്കൂപറിം ഉം എന്നാ ശെരിയെടാ വിളിക്കാ
എന്നാ ശെരി വെക്കട്ടെ